ആ എന്തക്കെ?
ആ സുഖം അവിടെയോ?
സുഖാണല്ലോ, അങ്ങനെ പോവുന്നു.
മഴ ഇല്ല കഴിക്കാൻ പൊന്നേള്ളൂ. അവടെ മഴയൊക്കെ ഉണ്ടോ?
ആ മഴ ഇന്ന് രാവിലെ ഒന്ന് പെയ്തിട്ടുണ്ടായിരുന്നേ.
ആ ഇവിടെപ്പ ഇവിടെഇപ്പ നല്ല മഴ പെയ്യുന്നു.
ആണോ ഓ അടിപൊളി മഴ ഇപ്പ നാലു ദിവസായിട്ട് ഭയങ്കര കുറവാ, നല്ല വെയിലാ ഈ ടൈമിലൊക്കെ. വേനല് പോലെ നല്ല വെയിലാ.
ആ വെയിലാണ് നമ്മുടെ ഇവിടെ പക്ഷേ ഇന്നലെ നല്ല മഴയു, ഇന്ന് ഇപ്പല്ല മഴ പെയ്യുന്നുവീണ്ടും.
ശരിയാ. ആ ഇ സ്കൂളിപോണ ടൈമിലൊക്കെ മ ഈ സ്കൂളിപ്പോന്ന ടൈമില് ചെറിയൊരു മൂടല് പോലെ ഇണ്ടാരുന്നു വെയിലില്ലാതെ മൂടലായിട്ട്. നല്ല ഇണ്ടായിരുന്നോ ക്ഷേ ഇതുവരെ പെയ്, മഴ ഇവ്ടെ പെയ്തിട്ടില്ല.
ആ ഇവിടെ പക്ഷെ ആ സമയത്തൊ ക്കെ നല്ല വെയിലായിരുന്നു.
ആ ഓക്കേ, അയ്ശരി അയ്ശരി ഫുഡ്‌ എന്താണിന്ന് ഉച്ചത്തെ സ്പെഷ്യലൊക്കേ?
ന്നുച്ചയ്ക്ക് പ്രത്യേച്ച് സ്പെഷ്യൽ അത് അങ്ങനൊന്നുമില്ല.
ഇല്ല്യാല്ലെ നമ് നമുക്കുള്ളതൊക്കെ കഴിക്കാം.
ആ സാദാ.
പിന്നെന്താണ്. ബിരിയാണിതിന്നോ ഒക്കെണ്ടാക്കോ. എന്താണ് ഫുഡ് ഐറ്റംസിൽ ഏറ്റവും ഫേവറായിട്ടുള്ള സാധനം.
ഫേവറേറ്റ് എന്ന് വെച്ചാ എനിക്ക് സാധാ ചോറൊക്കെ തന്നെ ഇഷ്ട പിന്നെ എന്റെ മോക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടാ.
ആ ന്ന... ശരി.. ആ ആ അതെ അതെ ആ ആരാ ഇക്കാ
ആയിക്ക അതുകൊണ്ട് എനിക്ക് ബിരിയാണി ഉണ്ടാക്ക. അല്ല കുക്കൊന്നല്ല ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്ഈ കുക്കിങ്ങില് അതായത് ബിരിയാണി ഒക്കെ വെക്കാ ആ... ബിരിയാണി വെക്കാൻ മാത്രം.
ആ അല്ല കുക്കിങ്ങിനോട് താല്പര്യം മൂപ്പർണ്ടായോണ്ട് സുഖായല്ലോ
ആയി... അല്ല. എല്ലാ അങ്ങനെയൊന്നും ഹെൽപ് ചെയ്യത്തില്ല. പിന്നെ ബിരിയാണി അങ്ങെനെ ഇറച്ചി അങ്ങനെ.. വീട്ടിൽ ഉണ്ടെങ്കിൽ അത് ഹെൽപ് ചെയ്യും.
ആഹ ഹെൽപ്പ് ആ ചെയ് ചെയ്യൂലെ.. ആ അതിനോട് താല്പര്യമുള്ള ആളാവും ഉം അതെ അതെ
ഇല്ലന്ന് പറയും
ആഹ് അതുകൊണ്ട് സ്വയം ഏറ്റെടുത്ത് ചെയ്യാണ്.. വെർതെന്തിനാ റിസ്ക് എടുക്കണ വിചാരിച്ചിട്ടാവോ... ഹ ഹ ഹ... അതെ. ആ ബീഫ് ബിരിയാണിയാണോ ഉണ്ടാക്കാറ്. അങ്ങനെ അതാണോ ഇഷ്ടം.
ആഹ്... ഉം ഇക്ക അതാ ഉണ്ടാക്കുന്ന് കൂടലും പിന്നെ പിച്ചി... ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും ഇക്കാക്കതാ ഇഷ്ടം ബീഫ് ബിരിയാണിയാ കൂടുതൽ
ആഹ... ബീഫ് ബിരിയാണി ആണ്. പൊതുവേ പിന്നെ ജൻസിന് ഇഷ്ടമുള്ളത് ബീഫ്.... ബിരിയാണിയാ ഇഷ്ട്ടം ചിക്കൻ ചിക്കനൊക്കെ ഇണ്ടാക്കാണെങ്കിൽ നമ്മൾ പൊരിച്ച്ട്ട്... ഉച്ചക്കെണ്ടാക്കണം പൊരിച്ച് ണ്ടാ ക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാ. ചിക്കൻ പൊരിച്ചിട്ട് ആ ഒരു എണ്ണേൽ അങ്... നമ്മള് പിന്നെ... അല്ലാ മസാലൊക്കെ കൂട്ടിയാല് ഉണ്ടാക്കി എടുത്താ നല്ല ടേസ്റ്റാ. ചിക്കൻ പൊരിച്ചാട്ട് ആഹ ഉണ്ടാക്ക ആ ഉണ്ടാ ക്കാ ഒക്കെ ചെയ്യും ഉമ് വല്ല്യയ കൊയ്പ്പല്ലാതെയക്കെ നമ്മളെ ആവശ്യത്തിന് ഇങ്ങനെക്കെണ്ടാക്കും... ആ.. അതായത് പൊരിച്ചിണ്ടാക്കണെങ്കിൽ... പ്പ നമ്മളെ മറ്റേ ബീഫ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മള് മഞ്ഞ കളർ ആയിട്ട് ഉണ്ടാക്കുല്ലോ. നമ്മള ചീസ് ചിക്ക്... ന്റത് നമ്മള് വെറും മസാല കൂട്ടൂട പൊരിക്കും ക്കാതെ
സാധാ നോർമൽ കറിയില്ലണക്കെ
അതുപോലെ അങ്ങനെ എനിക്ക് വലിയ താല്പര്യമല്ലേ ഞാനത്പ്പോ വറുത്തെടുത്തിട്ട് ആഹ് എന്നലോട്ട്ല്ല നമ്മളെ നൈസ് ഉള്ളി അരിഞ്ഞിട്ട് നല്ല പോലെ മൂപ്പി ചെടുക്കും പിന്നെ അതിലേക്ക് തക്കാളി െ നല്ല ചെറുന്നന അരിഞ്ഞിട്ട്
ആഹ അതിന് വേറെ ദേശ
ആഹ് അത് വരട്ടെ അതേതാ മസാല ഭയങ്കര അതൊരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെയെ അപ്പൊ അത എനിക്ക് ഒന്നുക കൂടെ ഇഷ്ടം പിന്നെ എങ്ങനെ മന്തിക്കണ്ട കോവിഡ് വീട്ടിൽ
മന്തി ഇത്ല്ലേ ഉണ്ടാക്കി നക്കായ മന്തി അങ്ങനെയുള്ള സംഗതിക്കെ ഇക്ക് ക ഇതുണ്ടല്ലോ മന്ദിര വേറൊരു സംഗതി ഉണ്ട് ബല്ല
കഫ്സയാണോ ആ ആ ഓക്കെ ആ അതൊക്കെ ഉണ്ടാക്ക പെട്ടെന്ന് ആണല്ലോ അതൊക്കെ ഉണ്ടാക്കും പിന്നെഈ മ്ജപൂസ് ഉണ്ടല്ല നമ്മളെ സാധാ നോർൽ അരിയ കൊണ്ട്ണ്ടാക്കണ മജ്ബൂസസ് അറിയ അത് എനിക്ക് ഇന്ത്യക്ക തന്നെ സ്പെഷ്യല് സാധനം അത്
അത് ഇപ്പോഴ ഈ ഇടക്കേണ്ട ട്രെൻഡിങ് ആയിട്ട് ചനവലി
ആ പക്ഷെ ആളില്ലേ എത്രോ മുന്നേ അതായത് പിന്നെ കുറച്ച് മുന്നേറ കഴിക്കുന്നന്റെ കല്യാണം കഴിക്കണതിന്റെ മുന്നേ ആള് പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ വർക്ക് ചെയ പോന്ത ഇനി വടകര അങ്ങനെയൊക്കെ ആ അപ്പൊ അവിടെ പോയട്ട് അവർക്ക് ഫ്രണ്ട്സിൽ അങ്ങന പറയും ചോറ് ചോറ് അപ്പൊ ഒരു ദിവസം ഇന്നോ കൂടെ ഒന്ന് ഉണ്ടാക്കി പഠിപ്പിച്ചു തന്ന അതിന്റെ ശേ ഷം ഇപ്പോ ഞൻ അങ്ങോട്ടുണ്ടാക്കി കൊടുക്കാറാ ഇന്നെ കൊണ്ട് പഠിപ്പിച്ച് അത് ഇതുപോലെ തന്നെ പൊരിച്ചാട്ട് പക്ഷെ നമ്മളെ നമ്മളെ ബസ്മതി റൈസ് ഒന്നും എല്ലാം എടക്കാം സാ നമ്മള അറിയില്ലേ
ആഹ് ഇല്ല വലിയരില്ല ബസ്മതി
ആ അല്ല ബസ്മതി അരിയോടല്ല അത് ഉണ്ടാക്കല് നമ്മള് നോർമൽ അരിയില്ലേ നമ്മള്
ഇന്ത്യാ ഗേറ്റിന് ഇന്ത്യാ ഗേറ്റിന് ചൈതന്യാ
ആ അതൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാ ആ അരിയല്ലാതെ നമ്മള് നോർമൽ അരിയോട് ഉണ്ടാക്കാൻ പറ്റും
സാധാ നമ്മടെ വീട്ടില് ചോറ് വെക്കുന്ന
ആ ആ ആ അരി ച്ചിട്ട് അരീച്ച് നല്ല ടേസ്റ്റാ നല്ല ഗരം മസാല ഒക്കെ ഇട്ട് ആ നല്ല രെസ അതിലൊക്കെ നല്ല സാലഡ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കും ആ ബസ്മതി റൈസ് ആ ഇതന്നെ ഒരു സാദാ അരി വെച്ചിട്ട് അതിലേക്ക് ഈ അരിയിട്ടിട്ട്
ആ ആ ആ ആ
അങ്ങനെ അത് നല്ല ടേസ്റ്റ്
ഉം ഉം
കൃഷികളൊക്കെ ഉണ്ടോ?
കൃഷി എന്തുവാ പ്രത്യേകിച്ച് വല്യ കൃഷിയൊന്നുമില്ല ചെറുതായിട്ട്
ആ ആവശ്യത്തിനൊക്കെ ആഹാ ഉണ്ടല്ലേ ആ പുറത്തൊക്കെ പോവാറുണ്ടോ ട്രാവലിങ്ങ്
ട്രാ ട്രാവലിങ്ങ് അങ്ങനെ വലുതായിട്ട് ഞാൻ ചെയ്യാ അല്ല എന്നാലും പോവയൊക്കെ ചെയ്യും
ആ അത്‌ തന്നെ ഇഷ്ടാണ് അല്ലെ പിന്നെ നമ്മള് നമ്മടെ സാഹചര്യം കൊണ്ട് ചില പോകാൻ പറ്റാത്ത അവസ്ഥയും
ആ പിന്നെ വെക്കേ ആ വെക്കേഷൻ ടൈമിലൊക്കെ പോയിരുന്നു പിന്നെ നിക്കാൻ വേണ്ടിയൊന്നും പോത്തില്ല ആ ഒരു ദിവസം പോയി വരുന്ന അങ്ങനെ
ആ റിസോർട്ടിലൊക്കെ പോണം ഒരു ദിവസം നല്ല രസല്ലേ ഫാമിലി ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് റിസോർട്ടിലൊക്കെ
ആ അതിനും ഒരുപാട് വേണം ആ ഇവിടെ നമ്മളാണെങ്കി ഇപ്പ എല്ലാരും ഇപ്പൊ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്ക്
ആ നാല് ടൈം ആയിരിക്കും അതെ അതെ ആ ഓരോ ആവശ്യക്കാര് ഓരോ ടൈമല്ലേ പിന്നെ ഒക്കെ വർക്ക് പോണലും ഓരോ ആവശ്യങ്ങളായിട്ട് ബിസി ആയിരിക്കും എല്ലാരും എല്ലാരും ഒത്ത് കിട്ടേണ്ട ഒരു ടൈം കി
ഉം ഉം അപ്പൊ പിന്നെ പെണ്ണുങ്ങൾ മാത്രമായിട്ട് എങ്ങോട്ട് ഇട്ട് പോവാന
ആഹ് അതാണ് അതാണ് അതാണ് പിന്നെന്താറിയോ പെണ്ണുങ്ങളായിട്ട് പോവാൻ പറ്റണല്ലേ അത് നമുക്ക് നമ്മു ക്കൊരു ധൈര്യം വേണം
ആ അതൊക്കെയുണ്ട് പക്ഷേ അങ്ങനെ വിടത്തില്ലാരും
വിടത്തില്ല ആഹ് അതാണ് പ്രശ്നം വിടത്തില്ല ആ താ വിട് വിടത്തില്ല ആഹ് അതന്നെ അത് ഒര് നല്ല രീതിക്ക് ചിന്തിച്ചാ മതി നമ്മള് വിടണന്ന്ള്ളത് പക്ഷെ അത് ന ഒരിക്കലും സംഭവിക്കൂലല്ലെ
ഇല്ല അതാണ് പ്രശ്നം പിന്നെ പിള്ളരെയും പറക്കീട്ട് പിൾ പിള്ളേർക്കെന്തെങ്കിലും പറ്റിപ്പോയാ ഇന്നെ അത്
ആഹ് അതെ അതെ അതെ ഞാന് ന് എങ്ങാനും പൂവാണെങ്കില് എന്റെ വീട്ടിലാക്കും കുട്ടികളെ ഉ ഉമ്മീന്റടുത്താക്കും എന്നട്ട് ഞങ്ങള് ഫ്രെണ്ട്സള കൂട പോവും അത് ഒരു വേറെ രസാന്നല്ലോ
നമ്മള് മീറ്റപ്പിനൊക്കെ കൂടുമ്പോഴത്തേക്ക് ആദ്യം നി ക്കുന്ന അവരാണ് കൂടെ വരാൻ അല്ലാതെ അവരിവട പോയി നിന്നോന്ന് ല്ലെങ്കി വീട്ടി നിന്നോ അവിട് ട ഉമ്മച്ചി ഉണ്ടൊന്നൊക്കെ പറഞ്ഞിട്ടൊന്നൊരു കാര്യല്ല ഫസ്റ്റ് അവരാണ് പോവാൻ നിക്
ആഹ് അതെ എൻ്റ മക്കക്ക് പിന്നെ ഞാന് വേ ഞമ്മ്ള് കൊണ്ടോവുന്നറഞ്ഞാ പോവും കൊണ്ടോവും അതായത് ഇൻക്കിങ്ങനെ ഫ്രണ്ട്സ്ളൊക്കെ കൂടെ പോവാണെങ്കി ഓരങ്ങനെ എറങ്ങൂല എന ഓര്ക്കറിയാ ഉമ്മീന്റെ കൂടെ പോയിട്ട് കാര്യില്ലാന്ന് എൻ്റെ ഫ്രണ്ട്സള് പോയാ നമ്മള് വേറെ ലോകത്ത്
ആഹ് ല്ല ഞങ്ങള് വരുമ്പഴത്തേക്ക് പിള്ളേരും എല്ലാരേം കൊണ്ടുവരും അവര് വ വരമ്പഴേ വേറെ ഗുഡ് ഫ്രണ്ട്സ് വരമ്പഴത്തേക്ക്
ആഹ് അത് ശരി ആഹ് അത് ശരി ആ കളി ആഹ് കളിച്ചോളും ആഹ് അതെ അതെ ആ ഇവര് പിന്നെ അങ്ങനെ ശ് ശീലായിട്ട്പ്പ അങ്ങനെ ങ്ങട് വാ വാശി പിടിക്കൂല പിന്നെ ഓരെ ഓരെ ഉപ്പ അങ്ങനെ എല്ലാ സലത്ത്ക്കും കൊണ്ടുപോവ്വേ അതോടെ ഒരു കാ അങ്ങൻത്തെ ഇന്റെ കൂടെ പോരണംന്നുള്ളൊരു മെന്റാലിറ്റി ഇല്ല ഓര്ക്ക് ഓരെ ഉമ്മാന്റെ വീട്ടില് ത്യൽ അവിടെ കുറെ കു കളിക്യാ ആൾക്കാര്ണ്ട് അപ്പൊ അതാ അവർക്കിഷ്ടം അതെ പിന്നെ പിന്നെ എന്തൊക്കെയ പിന്നെ അവിടെന്താ കൃഷികളായിട്ട് ഒന്നുല്ലാന്ന പറ ചെടികള ഇഷ് റ്റാണോ
ചെടിയിലൊക്കെ ആക് ചെടയിലൊക്കെ ഉണ്ട് റോസ വെറൈറ്റി റോസകള് അതു ഇത് അങ്ങനെയൊക്കെള്ള പിന്നെഅ ബൊക് ൺ വില്ല
ആഹ് ബോഗന ആ കടലാസ് ബോയിഅതൊക്കെണ്ട് എല്ലാ നെർത്തിലുള്ളു
പല കളറുണ്ട് വെള്ള പിന്നെ ഇത്ണ്ടല്ലൊ റോസ് സർ ഓറഞ്ച് ബോഖൻ വില്ല അത് പിന്നെ റോസ വെള്ള ണ്ട് പിന്നെ സാധാ പട്ടറോസുണ്ട് ലെ പിന്ന പത്തു മണിച്ചെടിയുണ്ട് പത്ത്ന്
ആ പത്തുമണിചെ ആ പത്തുമണിച്ചെടിക്ക് ഇപ്പളു ഉണ്ട്ല്ലേ കൊറെ മുന്നെക്കെ വീട്ടില് ഇണ്ടായിരുന്നു പത്തുമണി
തുണിയില് തന്നെ നൈസായിട്ടുള്ള പൂക്കളുണ്ട് അടുക്കുള്ള പൂക്കളുണ്ടല്ലോ
പത്ത് മണി പത്ത് മണിപ്പൂന്നാ ഞങ്ങള് പറയണ്ടായിര്ന്നെ കൊറേ മുന്നെ പ്പൊന്നങ്ങനെഞാൻ കണ്ടിട്ടില്ല ട്ടൊ പ്പൊ വീട്ടിലൊക്കെ ഉമ്മ നല്ലചെടി ണ്ടാക്ന്നാളാ പക്ഷെ വീട്ടിലിപ്പോ അങ്ങനെ പ്പൊ കഥല് മറ്റേ നമ്മളെ പൂവ്ണ്ടല്ലോ പോപ്പി പോപ്പി പോ പലെ കളറിലായിരുന്നു പോപ്പി അറിയോ
ഒരു ചെടില് പല കളറില് പിടിക്കുന്നേണാ
ആ അതെ ഒരു ചെടിയിലെന്നെ പലേ കളർ പൂവ് ഇപ്പൊ ഈ പത്ത് മണി പൂവിനെ പലേ കളറ്ണ്ട് റൊ റോസ് വെള്ള പ്പൊ കടലാസ് പൂവ് ല്ലേ അതായത് ബോഗൻ വീല്ല അത് അത്പ ആ അതുപോലെ
ആ ആ ആഹ് പക്ഷെ എനിക്ക് പേര് ഞാൻ കേട്ടിട്ടില്ല സംഗതിയില്
ഇല്ലല്ലേ ആ പോപ്പി പ്പ ണ്ടെതാലു ഒ ഓ പിന്നെ എന്താ സിനിമക്കെ ആ സിനിമൊക്കെ കാണാൻ പൊവാറുണ്ടോ?
ക്ക് തിയേറ്റ്റി കെർണഹ് ഇഷ്ടല്ലാത്ത സംഗതിയ
ആഹാ ആ ശരി ഇതല്ലാം അങ്ങന ഫോണ്ന്നൊക്കെ കാണോ
ഞ കാണും ഫോണിൽ ആണ് ഇപ്പൊ യൂട്യൂബിലൊക്കെ വരും ന്നുണ്ട് അല്ലാതെ
ആ അതെ ആ ടെലിഗ്രാമിലുണ്ട് ഇപ്പൊ പെട്ടെന്ന് ഒടിട്ടില് ഇറങ്ങണ്ട്
ആ പിന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ഉം ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ വരുമല്ലോ ഉം അങ്ങനെയൊക്കെ വരുവല്ലോ ഇപ്പൊ ഈയിടക്ക് കൊ റേ സിനിമ വലുതായിട്ട് കാണണ്ട്
ആ ശരി റിയാലിറ്റി ഷോ ഒക്കെ ഏതെങ്കിലും കാണോ റിയാലിറ്റി ഷോ
ആ ടിവിയിലെ ടി വി ഇല്ല അതുകൊണ്ട് റിയാലിറ്റി ഷോന്നും കാണത്തില്ല ഞാ ഫോണിലുള്ള
ആഹ എന്തായാലും ആ എന്തായലൊക്കെ ആയിട്ടില്ലേ അതെ ആരെ ഏറ്റവും പാട്ടോ പാട്ടു പാടോ
പാട്ടൊന്നും പാടത്തില്ല പാട്ട് കേക്കി ഇതൊക്കെ കേക്കാനും പ ഇതൊക്കെയ ഉള്ളു
ആ അത് ശരി ആ
ക്റ്റ് എയ്തിട്ട്
ആ കേക്കും ആ കേക്കാൻ ഇഷ്ടപ്പെടാം എല്ലാർക്കും ഇഷ്ടല്ലേ പാട്ട് എല്ലാവർക്കും ഇഷ്ടണ്ട സംഗതിയാണല്ലോ നമ്മൾ ഓരോ മൂടനുസരിച്ച് ഉണ്ടാവും ആ ഏ ഒരു മൂളിപ്പാട്ട ഇതുപോലും പാടാത്ത ആൾക്കാർ
അല്ല എനിക്ക് പാടാനുള്ള കഴിവൊന്നുല്ല അതുകൊണ്ട്
ആ അതെ അതെ മിണ്ടാതിരിക്കോ അതേ പാട്ട് കേക്കാലോ അല്ലെ അതെ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഒക്കെ ആരാ
അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാരൊന്നുമില്ലേ അങ്ങനെ അതിനോടൊന്നുള്ള കമ്പമുള്ള വ്യക്തിയല്ല ഞാൻ
ആ അങ്ങനെ ഒരു താല്പര്യം താൽപര്യന്നുല്ല ഇല്ല ആ
സാധാ അതിനോട് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ട് ഒരുപാട് പേരുണ്ടല്ലോ ഫിലിം ഇപ്പൊ വിജയ് ആയാലും നടന്മാരൊക്കെ വിളിച്ച ആരാധന മൂത്ത പോകുന്ന അങ്ങനെയൊന്നും ഇല്ല അവർ നമ്മളെപ്പോലെ സാധാ മനുഷ്യരാണ്.
ആ അത്രേ ഉള്ളൂ അല്ല അങ്ങനെ ചിലർക്ക് ഇഷ്ടണ്ടാവല്ലോ ഓരോ മൂവീസ് കാണാനൊക്കെ ഇഷ്ട ട്ടള്ളേ അങ്ങനെത്തെ ആൾക്കാർ ആ അതെ നമ്മുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് ഫിലിമുകളൊക്കെ കാണാല്ലോ കുഞ്ചകോമ്പൻ, ശാലിനി അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടായിര്ന്നല്ലോ കുറെ മുൻ
അതെ
ആ അതൊക്കെ നസ്റ്റു പടങ്ങളാ അതെ അതെ അതൊക്കെ ഇപ്പഴും ഈ കണ്ടാല് നമ്മള് ഇരുന്ന് കണ്ടു പോവും ഇപ്പഴും കാണാൻ ഇഷ്ടാ. അതെ ഓ കോ കോളേജ് ലൈഫ് ഒക്കെ അത്രയും ഭംഗിയാണെന്നുള്ളത് അതിലാ മനസ്സിലായേ ആ സിനി നിറം, അനിയത്തിപ്രാവ് ഒക്കെ അതെന്നെ
ഓക്കെ ശെരിയെന്നെങ്കി
ആഹ് ഓക്കെ ശെരിന്നാല്